അതോ കേൾ ക്കുന്നുണ്ട് എന്തൊക്കെയ വിശേഷം
ചായ ഇല്ല മഴ ഇങ്ങനെ ചെറിയ രീതി
ആഹ് ഇവിടെ നല്ല മഴയായിരുന്നു ഉം ഇന്നിപ്പ ഇപ്പ വല്യ കൊഴപ്പില്ല പക്ഷെ നല്ല മഴയായിരുന്നു
ആഹ് ആഹ് എങ്ങനെ വെള്ളവൊക്കെ കൂടിയോ
ആഹ് ഇപ്പ അത്രക്കില്ല എന്നാലും കൊ നല്ല ഇതണ്ട് മഴയുണ്ട് എല്ലാരെയൊക്കെ വിളി ക്കാൻ പോകുന്ന സമയത്ത് നല്ല മഴയായിരിക്കും
ആഹ് ആഹ് ഇന്ന് ഒഴിവാണല്ലല്ലേ സ്കൂൾ ഇല്ലല്ലോ
ഇല്ല ഇല്ല ഇന്ന് ഇല്ല
ഉം ഉം ഉം ഇവിടീം മഴ ഇപ്പൊ കുറവ്ണ്ട് ഇന്നലെയൊക്കെ ഇണ്ടായിരുന്നു ഇന്ന് കുറെ പെയ്തിട്ട്ണ്ട്
ആ ഇന്ന് മൊത്തത്തിൽ മഴ കുറവാ ന്തോന്നല്ലേ
അ ആ
ഉം
എന്താണ്ട് ചായ കുടിച്ചോ?
ചായ കുടിച്ചില്ല മോന് നല്ല ഉറക്കവാ അവന് എഴുന്നേറ്റിട്ട് കുടിക്കാന്ന് വിചാരിച്ചു ഉം ആ അവന് എൽ കെ ജി പഠിക്കുന്നു
എ ഇപ്പൊ ചേർത്തിട്ടൊള്ളൂ ല്ലേ?
ആ ഇപ്പ ചേർത്തിട്ടുള്ളൂ
ഇവടേം ഇപ്പൊ ചേർ ട്ടേ ഒള്ളെ എൽ കെ ജിലാണ് ഒരാള് ഇപ്പൊ ഒന്നര വയസ സെ ആയിട്ടുള്ളൂ
ആ ഹാ എങ്ങനെയുണ്ട് എഴുതിക്കോളുവോ
എഴുതാൻ മടിയാണ്
ആ ഇവിടേ അതേ ഇവിടേം വഴക്കൊക്കെ പ പറഞ് എഴുതിക്കണം
ആ ആ തുടങ്യോ ക്ലാസൊക്കെ
ആ തൊടങ്ങി എഴുതിക്കാനൊക്കെ തൊടങ്ങി എയും ബി ഒക്കെ ആയിട്ടുണ്ട്
ഏ ഇവിടെ തുടങ്ങണേ ഉള്ളൂ ഉം ഉം
ലേ
ആ എ ഇപ്പോ തൊടങ്ങിട്ടേ ഉള്ളു
ആ ആ
ഉം എങ്ങനെ ഗവൺമെന്റ് സ്കൂളിലാണോ
ല്ല സി ബി എസിലാ
ആ ആ
ഉം
ഈ മോനന്നേ ഉള്ളു വേറെല്ലേ?
വേറെ ഇല്ല. ഒരെണ്ണേ ഉള്ളൂ ഇത് തന്നെ കഷ്ട്ടപ്പെട്ട് നോക്കി നോക്കി ഇരുന്നു കിട്ടിയതാ
കഴിഞ്ഞിട്ട്
കല്ല്യാണം കഴിഞ്ഞി ട്ടിപ്പം പത്ത് വർഷം ആവുന്നു. ഇവൻ ആറ് വർഷം കഴിഞ്ഞുള്ളതാ, ഉം
പിന്നല്ലാ ആയുസ് ആരോഗ്യത്തോടെ ഉണ്ടാവട്ടെന്ന് വെക്ക് ഹ് ഹ് ഉം ഉം എന്താ വർക്ക് എന്തെലും ചെയ്തിരുന്നോ?
ഇല്ല വർക്കൊന്നും ചെയ്തില്ല ഇവന്റെ പെറകെ ഇങ്ങനെ നടക്കുന്നെ ഇപ്പോ വർ ക്ക് പിന്നെ ഇവനെ വിട്ടിട്ട് ഇപ്പം തയ് ക്കാൻ പോവുന്നുണ്ട്.
ഏ പോവ എന്ത വീട്ടിൽന്നിട്ടോ
അല്ല കടെ പോവുന്നുണ്ട്. ഇവൻ ഇവനെ വിളി ക്കിന്ന സമയം ആവ്മ്പോ വരണല്ലോ മൂന്നര യാ തനേം ഇവൻ വരുവേ ആ സമയ ത്ത് വരണ്ട ജോലിയല്ലേ പറ്റത്തൊള്ളൂ അതുകൊണ്ട് ഇന്നൊക്കെയാവുമ്പ പിന്നെ എറങ്ങി വരാലോ
അ അ ആഹ് എങ്ങനെ അട്
കാടെപൊന്നോ ആ അടുത്തന്നെ
മ് മ് എപ്പഴ രാവിലെ തൊടങ്ങാ
ട്ടര ആമ്പത്തേനും സ്കൂളി വിട്ടിട്ട് ആ വഴിക്ക് പോകും അന്നിട്ട് മൂന്നര ആമ്പോ വരും
ട്ട്ര ക്കെ ആവുബോ പോവൂല്ലേ മോന്
ആ
ഉം ഉം ഉം ഇവിടെ പത്തരക്കെ തൊ ടങൊള്ളൂ
ആണോ ഇവിടെ ഒമ്പതാമ്പത്തേനും സ്കൂളിൽ എത്തിക്കണോന്ന അവര് പറയ്ന്നെ ഒമ്പതര ആവുമ്പോത്തേനും ക്ലാസ്സ് തുടങ്ങും
അ അ ആ അ ഒമ്പേര മുതൽ ഒ പണി മുതലുവ പ മൂന്നര വരെ ല്ലേ
ആഹ്
ഉം ഇവിടെ പത്തര മുതല് മൂന്നര വരെ മ് മ്മ്ഹ് ടൈമ് കുറവാണ് പിന്നെ ലഞ്ച് ബ്രേക്ക് ഒക്കകഴിയുംപത്തിന് പിന്നെ കട ക്കവും ഹ് ഹ്
ആഹ അതെ അതെ ഇവിടേം പിന്നെ ഉറക്കൊന്നുല്ല ഉറക്കോ സ്കൂളിലാ ആഹ ഇവിടേം അതൊക്കെ തന്നെ ന്റെ ഒർ ക്കോം ഇല്ല സ്നാക്സ് ഇല്ല
അ അ ആ അതെ എങ്ങനെ കഴിക്കൊ കഴിക്കാൻ മടിള്ള കൂട്ടത്തിലാ
ഒയ്യോ കഴിക്കാൻ ഭയങ്കര മടിയാ ചോറ് കൊട്ത്തവിട്ന്നന്നെ പക് തി ചോറ്തിരിച്ച് കൊണ്ടരും
ആ
ഉം ചോറ് ഭയങ്കര പാടാവാ വേറെ എന്തേലും പലഹാരൊ കഴിച്ചോള്ളേ ചോറ് തിന്നാം ഭയങ്കര മടിയാ
ആ ആ മ് ബാഗ് ഇവ ഇവടീം അങ്ങന തന്നേ എന്താ കഴിക്കാനെന്താ കൊണ്ടോ കണ്ടേ കൂട്ടാനെന്താ വേണ്ടേ ചോഴിച്ചാല് ഇന്നൊന്ന് പറയും നാളെ നമ്മള് പറയുന്ന ഓപ്പോ ഉണ്ടാക്കിണീന്റെ ഓപ്പോസ്റ്റ് ആവും വേണ്ടെ ര
ആ ഇത് തന്നെയ ഇവടെ സിസ് ശരി ബ്രേക്ക്ഫാസ്റ്റ് അങ്ങന പറയുന്നേ ചോറെന്നേണേലുംകുഴ രാവിലെ എന്നാ കഴിക്കാൻ വേണ്ടേന്ന് ചോയിച്ചാ എന്നാണോ ഉണ്ടാക്കി വെച്ചേക്കുന്നേഅത് വേ അത് മാത്രം വേണ്ട വേറെ എന്തെങ്കിലും പറയും
ആ ആ അതെ എല്ലാ കുട്ട് കുട്ടികളെ അവസ്ഥ ഇങ്ങനെ തന്നെയാവും
അതെ അതെ അതെ ഒന്നാമത് പോകാൻ രാവിലെ ഒരു മടിയുണ്ടല്ലോ നീ
ആ ആ മഴിം കൂടി ആവുമ്പോളേ അമ്മക്കന്നെ മടിയാണ് ഉം ഉം
ഉം കുഞ്ഞ് ആൺകൊച്ചാണോ പെൺകൊച്ചാണോ? ഹലോ ഹലോ
ആ
ആ ഉണ്ട് ഉണ്ട്
ആ
കേക്കത്തില്ലേ ഹലോ
ഹലോ ആ കേൾ- കേക്കുന്നില്ലേ
ഹലോ
കേൾക്കുന്നില്ലേ
ആ എനിക്ക് കേൾക്കാവല്ലോ ഇപ്പൊ കേക്കാം
ആ-ആ-ആ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ നാട്ട്- ട്ടിലിണ്ടായിക്ക
ഒണ്ട്-ഒണ്ട് ഇവിടെ തന്നെ ഒണ്ട് വണ്ടി ഓടിക്കുവാ ഡ്രൈവറാ ഉം അവിടെയോ
ഇവിടെ കൂലിപ്പണിന്നയാണ് നാട്ടിലിണ്ട് മ്ഹ് ഉം
ഇനേലും ജോലി എടുത്ത് വീട്ടിലൊള്ളതന്നെയല്ലേ
പിന്നെ വേറെ- ടിലാണോ അതോ ഒരുമി
ആഹ് അതെ-അതെ ഞങ്ങൾ തനിച്ച് ഉം
പിന്നെന്താ ചായക്കെന്താ സ്പെഷ്യല്
ഈ കൊറച്ച് ബേക്കറി സാധനങ്ങള് ഇരിപ്പുണ്ട് അതേ ഉള്ളൂ അല്ലാതൊന്നും ഉണ്ടാക്കിയി - ഇല്ല
അ ആ
ഉം
ബേക്കറിയാവും കൂടുതല് ഇഷ്ടല്ലേ
ആ അങ്ങനെ ഇടക്കേ വല്ലപ്പോഴു ഇവിടെ മേടിക്കാറുള്ളൂ അല്ലേ എപ്പഴും ഫ്രൂട്ട്സ് തന്നെ ഫ്രൂട്ട്സ്
ആഹ് ആഹ് ആഹ്
ഞാ ഇടയ്ക്ക് വഴക്കുണ്ടാക്കുമ്പോ മാത്രം മേടിച്ചരും. പിള്ളാർക്കു അതല്ലേ ഇഷ് ടോള്ളോന്നേ എപ്പോഴും ഫ്രൂട്ട്സ് കൊടുത്ത് കഴിയുമ്പഴ് ഒന്നാത് ഈ തണുപ്പത്ത് പിള്ളേര് തിന്നത്തൂ ഇല്ല. ഉം
പ്പില് കഴിക്കാൻ മടിയാവും.
ആ അതെ
ഫ്രൂട്ട്സ് എന്താണ്?
അല്ലേലും ഡെയ്‌ലി ഡെയിലിയാ വുമ്പോ വല്ല്യ പാടാ. ഈ ബേക് കറി സാധാനാണെങ്കി അവരെന്നും ഡെയ്‌ ലി വെല്ലോം കയി ച്ചോളും. പക്ഷെ ഫ്രൂട്ട്സ് ആവുമ്പം രണ്ടു ദിവസം അടുപ്പിച്ച് കൊടുത്ത് ത്തേനും വേണ്ട.
ആ ആ ആ അതന്നെയാണ്.
അതെ
ഓ ഇങ്ങനെ തന്നെ. എങ്ങനെ ചോറിന് എങ്ങനെയാ? ആൺ കൊച്ചാണ്.
രണ്ടു പേരും
അല്ല ഒന്
ആ രണ്ടാളും ആയില്ലേ?
ആ ആ രണ്ടാളും ആയി. കൊഴപ്പൊന്നില്ലാതങ്ങനെ പോണു. ആ എത്രയും പെട്ടെന്ന് ലഭിക്കട്ടെ. അത് ആരോഗ്യത്തോടെയുള്ള ഒരു കുഞ്ഞിനെ മ് മ്
ലേറ്റ് ആയാലും നല്ല ഇതായിട്ട് തരട്ടേന്ന് വിചാരിച്ച് ഞങ്ങളും ഇരിക്കുവാ.
ആ അതെ
ഉം
ഏതേലും ഡോക്ടറെ കാണിക്കാറുണ്ടോ?
ഇപ്പം പോന്നില്ലായിരുന്നു. ഇനിയിപ്പം പോണം. ഇവനിപ്പോ നാലു വയസ് ആവുവാ. അത് കൊണ്ട് ഇനി ഇപ്പം പോണോന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു.
ആ ആ ആ
ഉം
കുഞ്ഞിനെ എവിടെ കാണിച്ചിന് അവിട തന്നെ അവന്റെ അടുത്ത
ഇവിടെ തന്നെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അവൾടെടുത്ത് കാണിച്ചു ഇപ്പ ആ ഡോക് റില്ല ഇനി വേറെ എവിടെലും പോണം ഉം
ഏതായാലും വേഗം നോക്കിക്കൊണ്ടു
അതെ അതെ ഇപ്പഴേ നോ ക്കിയില്ലെങ്കിൽ എന്റെ ചേച്ചിക്കൊക്കെ കൊച്ച നല്ല ഫറൻസ് ആാണ് ഒരാൾ പത്ത് വയസ്സായപ്പോഴ അടുത്ത ആളുണ്ട് ഉണ്ടായെ ഉം അത് വല്ല്യ പാടാന്ന് ചേച്ചി. എപ്പോഴും എന്നോട് പറയും
ആഹ അതെ അത് ശരിയാണ്. വലിയ പാടാണ്
അതെ
ഉം ഉം
നന്ന് നോക്കണം.
വല്ലടി ഫ്രണ്ട്സ് ഇല്ലാതിരിക്കന്നെ നല്ലേ.
അതെ അതെ ഒരേപോലെ വളന്നോളും ഇച്ചിരിയായി കഴിയുമ്പോ പിന്നെ നമുക്കു എന്തെ ജോലിക്കൊക്ക
ആ അതന്നെ എങ്ങനെ? രാത്രിയേക്ക്‌ള്ള ഫുഡ് ഒക്കെ ആയോ?
രാത്രിത്തേനൊക്കെ ഫുഡ് എന്തേലും ചപ്പാത്തി ഉണ്ടാക്കണം രാവിലെ ചപ്പാത്തി അല്ല പൂരിയായിരുന്നു. അതിന് വെച്ചക്കെഴങ്ങ് കറി പ്പണ്ട് അപ്പ വൈകിട്ട് ചപ്പാത്തിയേ പറ്റത്തുള്ളൂ ഇവിടെ. അതുകണ്ട് ചപ്പാത്തി ഉണ്ടാക്കണം ചോറ് പറ്റത്തില്ല
നിങ്ങൾക്കാണോ? അതാ ഹസ്ബൻറിനോ?
ഹസ്ബൻറിന് ഹസ്ബൻറിിനാന്ന് പറഞ്ഞ ഉണ്ടാക്കൂ ഇപ്പൊ ഹസ്ബൻറിന്റെ കൂടെ കൂടി കൂടി ഞാനും ഇപ്പ ചപ്പാത്തിയായി അല്ലേ മര്യാക്ക് ഞാൻ ചോറിണണ്ട്
ആ ആ മോനങ്ങനെ?
ആഹ കൊച്ചിനും കഞ്ഞിയായിട്ട് കൊടുക്കാങ്കി ഇഷ്ടണേ ഇല്ലെങ്കിൽ അവനും ഞങ്ങളുടെ കൂടെ കൂടും ചപ്പാത്തി കഴിക്കും
ചപ്പാത്തി കഴിപ്പിക്കണ്ട
അതന്നെയ നല്ല മെലിഞ്ഞായിരിക്ക ഇുന്നു ഒന്നാതെ
ആ ആഹ് രാത്രിത്തെ ഫുഡ് കേറിയേ
ആ അതെ അതെ പിന്നെ കഞ്ഞിയാണെങ്കി കുടിച്ചോളും ചോറാണ് ചോദിക്കും അമ്മേ ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചതല്ലേ
ആ ആ ആ ആ എങ്ങനെ ചെറിയരിന്റെ കഞ്ഞിയ സാധാ കഞ്ഞി എങ്ങിന്യ
കുത്തരില്ലേ
ആ ആ് അതൊണ്ട് ഉം ഉം ഉം നല്ല രീതിൽ കഴിക്കട്ടെ ഇവിടെ സാധാ ചോറന്നെയണ ഒക്കെ രാത്രി ചോറന്നെ വേണ്ടേ എന്തെങ്കിലെ താളിപ്പ് അങ്ങനെ ഉണ്ടാക്കും എലക്കറി എന്തെങ്കിലും
ആഹ ശരി ശരി
പിന്നെ മീന്ണ്ട് അങ്ങനെ
ഉം
ഉം എന്നാ ഓക്കേ എന്നാ ശരി
ആഹ എന്നാ ഓക്കെ ആഹ്